ഹലോ.. ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട് പറഞ്ഞോളു പറഞ്ഞോളു
എന്ത്ണ്ട് വിശേഷൊക്കെ
നല്ല വിശേഷം ന്നായ്ട്ട് പോവുന്നു എന്തൊക്കെയുണ്ട് അവിടെത്തെ വിശേഷം മഴയൊക്കെണ്ടാ
ഓഹ് അയിശ് ഓഹ് വ്ട നല്ല വിശേഷം മഴ രാവില മുതല്ണ്ടാ രാവില മുതലേ മഴയേനു
അതെയ നല്ല മഴയലെ പിന്നെ മാറി ഉച്ചക്ക് ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് തുണിയാള് ഇങ്ങനെ പൊറത്തിട്ടിരിക്കയാ
ഉം ഓഹ് അയ്ശരി ഇവിടെ വെയ്ലെന്നെ അർച്ചില്ലന്ന് രാവിലെ തുടങ്ങി
ആഹ് ഇവിടെ വെയിലുണ്ടാരുന്നു ചെറുതായിട്ട് മഴക്കാറിതങ്ങനെ വന്ന് തുടങ്ങി
അതെയല്ലേ അത് ശരി എന്താ ഫുഡൊക്കെ കഴിച്ചോ
എന്താണ്
ഫുഡൊക്കെ കഴിച്ചോയ്ച്ച
ആഹ് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു ഞാനൊരു ഒരു മണി ആവുമ്പേഴേക്കും ഞാന് ഭക്ഷണം കഴി എന്താണ് ഭക്ഷണം കഴി
ഓഹ് അയ് ശെരി എന്താ ഫുഡ് ഇന്ന് ഓഹ് ഞങ്ങൾ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു എന്താ കഴിച്ചത് ഫുഡ്
ഇവിടെ ചോറ് വെള്ളരിക്കാ കറി പിന്നെ വാഴ കൂമ്പ് ഉപ്പേരി
ഓഹ് അയ്ശരി ഓഹ് ഓഹ് ഓഹ് ഫിഷ് ഒന്നുല്ലേ ഇവിടെ ഫിഷ് കറിണ്ട്, പയറ് മെഴുക്ക് വരട്ടിണ്ട് പിന്നെ, മൊട്ടിം ചീരും അങ്ങനെ വെക്കുവല്ലോ ഉം അതൊക്കെ ഉണ്ടായിരുന്നു മക്കള് ഒരാൾ മാത്രേ ഉള്ളൂ ഒരാള് സ്കൂളിലൊന്നും അങ്ങ് അങ്ങനെ അത് പോവാറായില്ല മൂന്ന് വയസ് ആവുന്നുള്ളൂ ഉം അയ്ശരി
ന്നെ മൂന്ന് വയസ്സ് ഈ ഓഗസ്റ്റിൽക്ക് ആവാനാകും
ഓഹ് അയ് ശരി ഇവൻക്ക് സെപ്റ്റംബർലാ
ആഹ് അപ്പൊ എനിക്ക് മൂന്ന് മൂന്നാളാണ് ഉള്ളത് മൂത്ത ആൾക്കാർ രണ്ടാളുണ്ട് വേറെ
ഓഹ് അയ്ശരി ഓരൊക്കെ എത്രേലാ പഠിക്കുന്നേ
ഒരാള് അഞ്ചില് ഒരാള് രണ്ടില് പോന്നുണ്ട് അപ്പൊ രാവിലെ അവിടെ കൊണ്ടാക്കി അങ്ങനെപ്പോ ആരും ഞാൻ മാത്രം ആയിട്ട് ഇങ്ങനെ ഇരിക്കാ
ഓ അത് ശരി. അവർക്കൊക്കെ ഫുഡ് എങ്ങനെയാ ഫുഡ് നിങ്ങള് ഇണ്ടാക്കി കൊട് ക്കെലൊ അല്ലെങ്കി സ്കൂള്ന്ന് വാങ്ങല്ലോ
സ്നാക്സ് ഒക്കെ ഇണ്ടാക്കി കൊടുക്കണം. അവർക്ക് സ്കൂള് സ്നാക്സ് പിന്നെ ലൻ ഉച്ചക്കുള്ള ഭക്ഷണം കാര്യങ്ങള് എല്ലാം ചെയ്ത് കൊടുക്കണം
ഓഹ് അത് ശെരി. അപ്പ സ്കൂള്ല് അങ്ങനെ ഇല്ലേ ഫുഡ് ഇല്ലേ സ്കൂള് ള്
ഇവര് പിന്നെ വിദ്യാനികേതം ശ്രീദുർഗാ വിദ്യാനികേതം സ്കൂള്ലാ
ഓഹ് അത് ശെരി ആയി
അപ്പൊ ഫുഡും നമ്മള് കൊടുക്കണം കൊടുത്ത് പിന്നെ സ്കൂൾ വൈകിട്ട് രാവിലെ ഇവിട്ന്ന് ഒൻ ഒൻപത് മണിക്കാണ് പോവ. അപ്പ വൈകിട്ടൊര് നാല് അഞ്ച് നാലര ആകുമ്പോയ്ക്കും
എത്തൂലേ. ഉം അപ്പോ വൈന്നേരം ഈവനിങ്ങിന് ചായയ്ക്ക് സ്നാക്ക്
ആഹ് എന്തെങ്കിലും ഉണ്ടാക്കണം ഇന്ന് എന്താണേന്ന് ആലോയ്ച്ചിട്ടാണ് ഇവെട്ന്ന് പോണെതെന്നെ
അതേലെ ആഹ് അത് ശെരി ആഹ് ആഹ്
ചെറിയാള് പിന്നെ വരുമ്പഴേക്കും ഇപ്പൊ ഭക്ഷണൊക്കെ അവിടെ ഇണ്ടല്ലോ.
ഓഹ് ഓഹ് ഓഹ് ഓഹ് ആഹ് ആഹ് ആഹ് അംഗൻവാടിയിലേ ഇപ്പൊ നല്ല നല്ല ഭക്ഷണമാണല്ലോ മുട്ടിം പാലും എൽ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ
പാല് ഇണ്ട്. പിന്നെ അതിന്റെ കൂടെ എന്താ കടലമിട്ടായോ വേറെ എന്തെങ്കിലും ഇങ്ങനെ രാഗിപ്പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ അരിപ്പൊടിയൊക്കെ കൂടിട്ട്
ആഹ് ആഹ് ആഹ് ആഹ്
പാലും ആഹ് പിന്നെ ഉച്ചക്ക് ചോറ് സാമ്പാർ ഉപ്പേരി
ഓഹ് അഹ് ശെരി ആഹ് ആഹ് ആഹ് അഹ് ഇ പൈന് നല്ല ഇപ്പ ഇപ്പ
ഇതെന്ന്യ
ഓഹ് അഹ് ശെരി ഇപ്പ അതിന് സിലബസ് അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നല്ലരു ഇതാണല്ലൊ. എല്ലാ സ്കൂള് ആലായാലും അങ്ങനെ തന്നേണ്. സ്കൂളിലായാലും നല്ല ഫുഡ് ആഴ്ചയിലു മാസെൽ നൊൺ വിച്ചേയ് നമക്ക്ആയി ണല്ലോ ഇപ്പ പോകുന്നേ നോക്ക പഠിക്കുന്ന ടൈമ് ലൊ താഴാ ഒരു സാമ്പാറും ചോറും മാത്രേ ഇണ്ടായിരുന്നൊള്ളൂ
കഞ്ഞിം പയറൊക്കേരുന്നു മുന്നേ
ആഹ് അതെ അതെ അതെ അങ്ങനെ തന്നേണ്. ആഹ് ആഹ്
ഇപ്പത്തെ നല്ല സുഖാണ്. എന്റെ അമ്മ ഔടെ ഹ ഗവൺമെന്റ് സ്കൂളിലെന്നെ ഭക്ഷണം വെക്കുന്നുണ്ട്
ഓഹ് ശരി
അപ്പോ അമ്മ ഇങ്ങനെ പറയും. ഇന്ന് നല്ല പണിയാണ്. ഇന്ന് സാമ്പാറ്ണ്ട് രണ്ടു തരം ഉപ്പേരി ഇണ്ട്
ഓഹ് അഹ് ശെരി ആഹ് ആഹ് ആഹ് ആഹ് എല്ലാ ബാ ക്ക്യൊക്കെ ഇണ്ടെങ്കി വീട്ടിലേക്ക് കൊണ്ടോരാലോലേ
ആഹ് ക്ക ഇഷ്ടം പോലെയാണ്. പക്ഷെ എവ്ടെ ഇന്റെ വീട്ടിലു കൂടുതൽ മീനൊക്കെയാണ് കഴിക്ക പച്ചക്ക ക്കറി അങ്ങനെ വല്യതാൽ ചവ്വയും വ ഇല്യ പച്ചക്കറി കൊണ്ട്രള്ളു
ഇപെന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പ അങ്ങനെ തന്നെേണ് പച്ചക്കറി ഇള്ളോട്ത്തൊക്കെ ഇപ്പൊ നോൺ വേ ജായിട്ട് എന്തെങ്കിലും ഒന്ന് വേണ്ടി വെരും
ആഹ് അതെ വണ്ടേ ഉണ്ട് ഇൻന്റെ വീട്ടില് മീനേ പറ്റൊള്ളു അച്ഛനൊക്കെ
അതേലെ അഹ്ശെരി എല്ലാരും ഇല്ലെ വീട്ടില് ഹലോ എങ്ങനെയ? നിങ്ങൾക്ക് നിങ്ങൾ നിക്കുന്നോട്ത്തെ എന്തോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ
അതൊക്കെ കളയ കുളിയാട്ടം
റേഞ്ച് എന്തോ പ്രശ്നം തോന്നാ. എടക്ക് ഒന്നും ഓഫാ കേക്ക്ണ്ട്.
ആഹ് ആഹ് അപ്പൊ അമ്മ പറയും പാലൊക്കെ ഒഴച്ച് കളയ ചെയ്യാന്ന്
ആണൊ
അവര് ട്ടെ അതിപ്പോ കറക്റ്റ് കുട്ടികളുടെ അളവിനെടുക്കും ചെയ്യും
അതെയതെയതെ അതെ
ഇതൊക്കെ മുൻസിപ്പാലിറ്റി വാര് കൊടുക്കണത പിന്നെ അതുപോലെ രാവിലത്തെ ഫുഡ് ഉണ്ട് അവർക്ക് രാവിലെ ആഹ് രാവിലെ
രാവിലെങ്ങനെ രാവിലെ ഫുഡ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡന്നൊയിരിക്കും
ആഹ് അത് മുനിസിപ്പാലിറ്റിക്കാര് കൊണ്ട കൊടുക്കട്ടോ അവിടുത്തെ ആഹ് കുടുംബ ഇതൊന്ന അവര് കൊണ്ട കൊടുക്കണതാണ് അതില് പു എത്ര ഉണ്ടാവും ചെലപ്പോ വെള്ളപ്പം ഗ്രീൻ പീസ് ച
തന്നെല്ലേ ഓഹ് വീട്ടില് ഭക്ഷണം തന്നെല്ലേ
ഏ കുട്ട്യാളൊക്കെ കാരണം ചെലെ കുട്ട്യാൾ നേരത്തെ വര്ന്ന കുട്ടിൾുണ്ടാവലോ അപ്പൊ ഭക്ഷണം കഴിക്കാണ്ട് വരുന്ന കുട്ടികളല്ലേ അപ്പ അതിന വേ അവര് ചെയ്ത് പക്ഷെ നമ്മള ഈ ഭാതൊന്നും ഇല്ലാട്ടോ
അതെ ആ അത് ഞാനിപ്പോ കേട്ടായിരുന്നു ഒത്തിരി ഛെല സ്ഥ തോക്കങ്ങനെ രാവിലെങ്ങനെ ഫുടൊക്കെണ്ട്ന്നൊക്കെ പറഞ്ഞാണ്ട് ആ ഞമ്മള ഈ ഭാഗത്തുല്ല അങ്ങനെ ഒന്നഭ
ഇല്ല ഇല്ല ഞങ്ങള് ഞാനി ഇവിടന്ന് കേട്ടിട്ട ഇല്ല അവിടെ അമ്മ അങ്ങനെ പറയും അതൊരു പണിയാണ് രാവിലെ വന്നാൽ പിന്നെ അവടെ പാത്രം പിന്നെ അവര് കഴിക്കോളും പിന്നെ ഗ്ലാസ്സിന്റെ പാല് ഗ്ലാസ് ഉണ്ട് അതൊക്കെ ഇവര് കഴുകണം ഇത്രയും കുട്ടികള് ആ ആ ഇപ്പൊ ഭയങ്കര ക്കാണ് പണ്ടത്തെ പോലെയല്ല
ആഹ് ഓ ശരിയാ
അ ഇപ്പ അത് വന്ന നമ്മള് പഠിക്കുന്ന കാലത്തുള്ള
ആഹ് അതെ അതന്നെ അതെന്നെ പറയുന്നേ നമ്മള് പഠിക്കുന്ന തന്നെ ഒരു സാമ്പാറും ഒരു ചോറും മാത്രെ ഉണ്ടായിരുന്നുള്ളൂ
ആഹ് അതെ
പിന്നെ എപ്പോഴെങ്കിലോക്കെ എന്തെങ്കിലും ഒരു തോരനുണ്ടെങ്കിൽ ആ അതന്നെ ഞൻ ഇന്ന് പറയുന്ന കേട്ടായിരുന്നു ബിരിയാണിന്റ ചോറും ചിക്കൻ കറിയും അതും ഉണ്ടാവലുണ്ട് അതേമാതിരി ഏഹ് മന്തി റൈസോ അങ്ങനെ എന്തോ ആഹ അതെ തക്കാളി ആ് അങ്ങനെ റൈസൊക്കെയായിട്ട് അങ്ങനെയുണ്ടാവിലുണ്ട് ന്ന് പറഞ്ഞേക്കാം
ആഹ് അപ്പ അന്ന് പയന അത്യാവശ്യം പണിണ്ട്
അതെല്ലെ അത്ശരിയ പി
അതിനനുസരിച്ച് ഇപ്പ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരുന്നുണ്ട് പിന്നെ അവര് കുട്ടികൾടെ എണ്ണം നോക്കിട്ടൊക്കെയാണ് ഇപ്പൊ അവര്
അതേ അല്ലെ റിസ്ക് ഉള്ള പരിപാടിയാണല്ലോ അയിനനുസരിച്ച് ഞമക്ക് ജോലിക്ക് ശമ്പളം വേണല്ലോ
ആഹ് അതെ അതെ അതെ ഇതിപ്പോ എന്റെ ചേച്ചിയും ചേച്ചിയും അമ്മയും കൂടിയിട്ടാണ് പോണതേ
അതെ
ആഹ് പക്ഷെ ഒരാളുടെ കൂലിയേള്ളൂ അവിടെ അവിടെ കുട്ടികൾ ഇത്തിരി കുറവാ മുന്നൂറ് കുട്ടികളന്തേ ഉള്ളു പക്ഷെ പണിണ്ട് അപ്പൊ ഒരാളുടെ കൂലി അവിടെ കൊടുക്കണുള്ളു അപ്പൊ അമ്മയ്ക്ക് കാലോണ്ട് വല്യ അങ്ങനെ നീരുള്ള കാരണം ചേച്ചീനേം കൂടി കൂട്ടിയതാണ് ഉം അപ്പൊ അവിടെ ഏകദേശം ഒരു നണുറ്റമ്പത് ഇല്ലില്ലല്ല ഞാനൊന്നും നോക്കിട്ടില്ല ഞങ്ങളിവിടെ പെട്ടന്ന് വീട് വെച്ച് മാറിപ്പഴെ ഏ പിന്നെ കു കുട്ട്യാളൊക്കെ ചെറുതായിരുന്നു എന്റെ മോൾക്ക് രണ്ട് വയസമ്പോഴേക്ക് ഞങ്ങള് വീട് വെച്ച് മാറി പിന്നെ അപ്പേക്കും പിന്നെ രണ്ടാമത്തെ ആളായി പിന്നെ ജോലിയുടെ കാര്യോന്നും നോക്കിയില്ല ഇവര് നോക്കാൻ ആള് വേണ്ടേ
ഓ അതന്നെ അതാണിപ്പം എല്ലാരേം പ്രശ്നം മക്കളെ
അവരൊക്കെ അവിടെ ചേട്ടന്റെ വീട്ടിലാ അവിടെ ഒരു കട ഉണ്ട് അച്ഛനേ
ആഹ് ആഹ് അഹ് അഹ്
അവരിവിടെ വന്നിക്കല്ല അപ്പൊ മക്കളെ നോക്കാൻ ആരുല്ലല്ല
ആഹ് അതന്നേ എല്ലാരേം അവസ്ഥ അപ്പ അങ്ങനെ ച്ച മക്കളെ നോക്കാന് ആരും ഇല്ലാത്തേ നമ്മളൊന്ന്
വൈകീട്ട് വരുമ്പോ മക്കളെ നോക്കാ ഇവിടെ ഒരാളില്ല വീട് മാത്രം ഉണ്ടാവും
ആഹ് അതെ അതെ ആ റിസ്ക് ഉള്ള കാര്യം തന്നെ
പിന്നെ അപ്പക്കിം ഇപ്പൊ രണ്ട് പേര് ആ രണ്ടാള് പിന്നെ കുഴപ്പില്ല അവര് അവരെ കാര്യം നോക്കോളും പിന്നിപ്പോ ചെറിയാളും കൂടി ഉള്ളത് കാരണം പിന്നെ ഒന്നിനും നോക്കാൻ പറ്റുള്ളൂ
അതേല്ലെ അത്‌ ശരി നല്ല മഴ പെയ്യണ്ട്
അതെയാ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറിയതാ ഇപ്പൊ വെയിലടിക്കണ്ട്
ഓ അയിശരി നല്ല മഴയ
ഉം എന്റെ അമ്മ ചിലപ്പോ വിളിക്കുമ്പോ പറയും ഇവിടെ നല്ല പെര് മഴന്ന് പറയുന്ന ദിവസം ഇവിടെ നല്ല വെയിലായിരിക്കും
ആഹ് തന്നെ അത് ശരി ഇപ്പൊ അടുപ്പിച്ച് കൊറെ ദിവസം നല്ല മഴയാ അതോണ്ട് അലക്കിയിട്ട ഒന്നും ഉണങ്ങിയിട്ടില്ല
ആഹ് എവി ഇതില്ലേ മി ഇത് വാഷിംഗ് മെഷീൻ ഉണ്ടോ
വാഷിംഗ അല്ല വാഷിംഗ് മെശീനില്ല അതൊക്ക ഒഴിവാക്കിണ് ഇവിടെ ആകെനെ ആകെ നമ്മള് ശരീരനങ്ങി എടുക്കുന്ന ജോലിന്ന് പറയുന്നെ ഈ അലക്ക് ജോലിയാ അതൊണ്ട് തന്നെ അത് ഇടുത്തു ഒഴിവാക്കിം ചെയ്തീണ് പിന്നെ പ്രായഇള്ളോല് ന്ന് പറയാൻ അധികം പ്രായഇള്ളോലൊന്നും ഇവിടെ ഇല്ല അതൊണ്ട് പിന്നെ ഓര്ക്ക് കേടല്ലേ ഇപ്പൊ അത്‌ വേണ്ടത് അപ്പൊ അങ്ങനെ വിചാരിച്ചി അത് ഇടുത്ത് ഉപയോഗിക്കില്ല അത്‌ അപ്പൊ അവിടെ മാറ്റി വെച്ചേക്ക്ണ്
അയ്‌ ശരി ഇവിടെ ഞാൻ ചെറിയാളെ പ്രഗ്നൻറ് ആയിരിക്കണ സമയത്ത് വാങ്ങിയതാ
വാങ്ങിയതാവുലെ അതിലെന്നെ അലക്കിയാല് അയിലെന്നെ അണ്ട് ഒണക്കിട്ടാല് അതെ ശെരി
അങ്ങനെ എന്നാലും ഉണ്ടാവും യൂ നമ്മുടെ കുട്ടികൾ ഇടുന്ന യൂണിഫോം പിന്നെ നല്ല ഡ്രസ്സുകളൊക്കെ കല്ലുമ്മെ തിരുമ്പ്യാ തന്നെ വൃത്തിയാവുള്ളു.
ഓ അത് ശെരിയാ
വാഷിംഗ് മെഷീനില് ഒന്നിച്ചണ്ട് കൊണ്ടട്ടാ കറകളൊക്കെ ഉണ്ടാവും ചിലപ്പോ ചളിയൊക്കെ ഉണ്ടെങ്കിലേ അത് നമ്മള് കൈ കൈൊണ്ട് തിരുമ്പിയ തന്നെല്ലേ പോവുള്ളൂ പിന്നെ നമ്മള് സ്ഥിരം വീട്ടിൽ ഇട്ണ ഡ്രസ്സൊക്കെ അങ്ങനെ അയിലിടാന്ന് മാത്രം പിന്നെ.
ആഹ് അതൊക്കെ പിന്നെ നമ്മള് വെയ്ർപ്പിന്റെ മാറ്റം അത്‌ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മള് ചളിയിലോ മ അങ്ങനെ കളിക്കുന്നില്ലല്ലോ
ആഹ പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ആകുമ്പോ നമുക്കൊന്നും അതിൽ ഇടാൻ പറ്റില്ല അത്‌ ഒക്കെ കൈയ്യോണ്ട് തിരുമ്പി അങ്ങനെ എന്നാലും പെട്ടെന്ന് നമുക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാലതൊരു സമാധാനാണ് ഇവിടെ ചെലപ്പഴേ ഇബിടെ ആരുല്ല ഇവിടെ ആരും ഇല്ലല്ലോ ഞാൻ മാത്രല്ലേ അപ്പ ചിലപ്പോ എന്തെങ്കിലും പണി കാര്യങ്ങളൊക്കെ വരുമ്പഴേ അപ്പൊ ചെയ്യാൻ ആരുംണ്ടാവില്ല അപ്പൊ ഞാൻ അതിലെക്ക് അങ്ങട്ട് ഇടും
ഓ അത്‌ ശരി ഏഹ് ഇന്നിട്ട് ആ ആഹ് ഓ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ടോ
ആ് ഇവിടെണ്ട് ഇവിടെണ്ട് ആളിപ്പൊ ചോർണ്ണാൻ വരും ഇപ്പൊ ഉം ഇപ്പൊ ഏകദേശം സമയായിരിക്ക്ണ് ചോർ തിന്നാൻ വരണത് ഏഹ്
ചോറുണ്ണാ എത്തീണ്ടാവൂല ല്ലേ.
ഇല്ല എത്തിട്ടില്ലാ ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആള് ഇവടെ കോളേ ഒരു കോളേജില് ഓഫീസർ ആർറ്റാ നി
ഓഹ് ഓഹ് ആയി ശരി ആയി ശരി
വണ്ടീലെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഇങ്ങട്ട് വരും ഇവടെ അടുത്തന്നെ. ഇവട്ന്നൊരു ഏഹ് പത്ത് മിനിറ്റേ ഒള്ളൂ
ആഹ് അഹ്ശരി. അപ്പൊ അതുകൊണ്ട് വീട്ടീ വന്നാണ്ട് കഴിച്ചു പോയാ മതിയല്ലോ
വിലെ ഭക്ഷണം കഴിച്ചിട്ട് പോയി പിന്നെ ഉച്ചക്ക് വരാന്ന് പറഞ്ഞ്
ഓക്കെ ഓക്കെ ന്നാ ശരിട്ടോ ഓക്കെ ഓക്കെ ഓക്കേ ഓഹ് എന്നാ ശരി ഓ ക്കേ ന്നാ ബയ്.